ഹലോ
ഹലോ
എടാ പനിക്കെ കോർഞ്ഞോ?
ആഹ് കോറവ്ണ്ട്
ആഹ് സൗണ്ട് നല്ലോം മാറിണല്ലോ ജലദോഷം പുടിച്ച് തോടങ്ങിയാ
ഉം എന്താ ആഹ് കാൺച്ചു.
ആഹ്
മേലും കയ്യിലും വേദനെണ്
ആഹ് ഇപ്പത്തെ പനിക്ക് അങ്ങനെ ഇണ്ട് ട്ടോ വൈറൽ പനി ആയിട്ടാണ്
മസിൽസൊക്കെ വേദനണ്ട് കേക്ക്ണ്ട്
ഉം
ആഹ് ഇൻക്ക് ഇണ്ടായപ്പൊ അങ്ങനെന്നെ അരന്റെ കീപ്പെട്ട് കാലിന്റെ മുട്ടിന് മസിൽനൊക്കെ ബയങ്ക ആഹ് അതിപ്പത്തെ പനിന്റെതാണ് നട്ക്കാനേ കഴൂല ഔടെ ഇങ്ങനെ നീണ്ട് കെട്ക്കാനാ തോന്നാ ആഹ് അതന്നെ നല്ലം വെള്ളം കുടിച്ച് കൊട്ത്ത്ക്കോ മ് അതൊന്നും ഇട്ത്ത് തരാതെ കുടിക്കാം നമ്മളോട് കഴൂല ക്ഷെ ഞമ്മക്ക് ഇട്ത്തരാല്ലേ ഞമ്മളന്നെ കുടിക്കണം അതന്നെ
ഉം ആര്ട്ത്തെര്
ആഹ് അതെന്നെ പർഞ്ഞേ വെള്ളം ഈ റൂമില് കൊണ്ടെച്ചാണ്ടെ പ്പളും എപ്പളും എണീറ്റ് പോകാൻ കഴുല്ലല്ലോ
ഉം എണീറ്റ് പോകാൻ പണിണ്ട് ഏഹ്
പണിണ്ട് ന്നോ?
ഉം അപ്പൊങ്ങനെ പോണ്ടെ കട്
എന്ത്? അത്ശരി നല്ല റസ്റ്റ് എടുത്തോ പണിക്കെടന്നോട്ടെ
ഉം
ഇതിന് നല്ല റസ്റ്റ് വേണ്ടിയെ
ഉം
ഞാൻ മൂന്ന് ദിവസം ക- വീട്ടിലും വന്ന് എണീട്ടില്ലെനി എനിക്കറിയാം അതിന്റെ ഒരു പനി കരിംജീരകം ഒണ്ടോ വീട്ടില്
ആഹ് കരിംജീരകയുണ്ട്
ആഹ് അത് തെളപ്പിച്ച് കുടിച്ചാ മതി അല്ലെങ്കില് അത്- വറുത്തിട്ട് വറുക്കണന്ന് നിർബന്ധയൊന്നുയില്ല വറുത്താലും പൊടിച്ച് തേനില്ലേ- തേനും കൂട്ടി കഴിച്ചാൽ മതി നല്ല പ്രതിരോധ ശക്തി ഇണ്ടാവും അതുപോലെ തന്നെ- അങ്ങനെ ഈ തൊണ്ടയിലൊക്കെ ഒണ്ടാവല്ലേ ഒരു കഫം വന്ന് കെടക്കണേ ഒരു ആഹ് അതൊക്കെ മാറി കിട്ടും
ഉം
ഞാൻ അങ്ങനെ ഞാനങ്ങനെ ഒണ്ടാക്കി ഇവിടെ ഒണ്ടാക്കി വെച്ചാണ് കരിഞ്ചീരകവും തേനും പാടെ- ഒരു കുപ്പിയിലാക്കി ആഹ് പൊടിച്ചാണ്ട് പൊടിലട്ടോ അതൊരു കരിജീരകം ഒരു എണ്ണമഴ പോലെ തോനും അങ്ങനെ പക്ഷെ അത് കൊറച്ച് ദെവസം കഴിയുമ്പോഴെക്ക് ആ തേനുവായിട്ട് സെറ്റ് ആകും പിന്നെ ഇങ്ങനെ ലേഹ്യം തിന്നുല്ലേ നമ്മള് അതേപോലെ- ഒരു ടീസ്പൂൺ ടെയലി തിന്നാല് നല്ലതാ നമുക്ക് പ്രതിരോധ ശേഷി കൂടുന്ന
ഉം ഇപ്പൊ കുട്ടികൾക്കും ചൊമ വന്നെക്കാ
ആഹ് ഇത് ചൊമയുണ്ടേ ഭയങ്കര പണിയാ ഇത് എങ്ങനെ - തൊടങ്ങുമ്പോൾ ജലദോഷയൊന്നും ഇല്ലല്ലോ ഈ പനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് തൊടങ്ങിയതല്ലേ
പെട്ടന്ന് വലിയ കൊഴപ്പൊന്നും ഉണ്ടായില്ല എനിക്കിങ്ങനെ തൊണ്ട ഒരു മാതിരി തോന്നുന്നു
ആഹ് അത് തന്നെ സംഭവം ആഹ് പക്ഷെ ജലദോഷ ഒന്നും ഇല്ലനെ ല്ലോ
ഇല്ല പിന്നെ അങ്ങനെ പനിക്ക്-
ആഹ് ഇനി ഇത് ഈ പനി കഴിയുമ്പോ ലാസ്റ്റക്ക് മൂക്കടച്ചിടും- ശരിക്കോരു പനി തൊടങ്ങുമ്പോ ഉള്ളതൊക്കെ ലാസ്റ്റിക്കു വരും
ഉം
അതണ് ഉം
ഉം ഇപ്പ തന്നെ വയ്യ ജലദോഷം ഇങ്ങനെ തീരി വയ്ക്കൂല തല പൊന്തൂല
അത് രണ്ട് മൂന്ന് ദെവസം ഒണ്ടാവും ഭയങ്കരമാ ഇത് തലവേദനയും എനിക്കാനെങ്കി ഈ ചുക്കാപ്പിയൊന്നും തീരെ പറ്റുല എന്റെ ഹസ്ബൻഡ് ചുക്കാപ്പി ഉണ്ടാക്കിയന് അത് കുടി കുടിച്ചപ്പോൾ കൊറേ ആക്കല്ലപോലെ
അത് ഇണ്ടാക്കി വരാൻ പറഞ്ഞു അതി ഉമ്മനോട്
മോൾകും തീരെ വയ്യാരിക്കുയില്ലേ
അതൂടെ പരക്കുന്നു വേറെ കൊഴപ്പ ന്നുല്ല
നിനക്ക് എന്താ ആന്റ്റിബയോട്ടിക് കിട്ടിണോ
ഇല്ല എനിക്ക് പാരസെറ്റാമോളും പിന്നെ ഈ കടെലെ - കഫന്തേലും ഉണ്ടെങ്കി വളരെ ചെറിയൊരു ഗുളിക കിട്ടൂലെ
ആഹ് അത് അലർജീന്റെ ഗുളികായാണ്
ഉം ആരക്കെ ആഹ്
ആഹ് അത് തന്നെ ഇതിന് കാര്യയിട്ട് പാരസെറ്റാമോള് തന്നെ പാരസെറ്റാമോള് മാത്രേ തന്നു ആഹ് ഇണ്ട് അത് പനി മാറിയാലും ഒന്ന് കൊറഞ്ഞാലും കുടിച്ചോടിട്ടോ
ഉം
പനി ഒര് പറയുന്ന ആ ടൈമ വരെ കുടിക്കണം അ അഞ്ച് ദിവസം പറഞ്ഞാൽഅഞ്ച് ദിവസം തന്നെ കുടിക്കണം അല്ലഞ്ഞാ അങ്ങോട്ട് നമ്മുടെ ശരീരത്തിന്നും പോകൂല്ല ഇപ്പത്തെ പനി അങ്ങനെ ഹലാർക്ക് ഏ
ഗുളിക കുടിച്ചാൻ ഭയങ്കര മടി
ആ എല്ലാർക്കും അങ്ങനെ തന്നെ എനിക്കും ഇവിടൊന്ന് കൊറഞ്ഞ പിന്നെ ഞാനാ ആ ഭാകെ നോക്ക പക്ഷെ ഇപ്രാവശ്യത്തപ്പനിക്ക് ഞാൻ നല്ലോ നോക്കീൻ നീ ച്ച് നിൽക്കള്ളെ ആരോഗ്യം ഇല്ലാതായി
ഉം
മക്കളൂടി ഇണ്ടാവുമ്പോ നമ്മള അവസ്ഥ പറയണോ
എന്നോട് ന്റെ ഇമ്മ വീട്ടക്ക് വായോന്നൊക്കെ പറഞ്ഞു ഇമ്മ വേരാ കൊണ്ടരാന് ന്നൊക്കെ
ന്നാ പൊയ്ക്കൂടെന്യോ അങ്ങനെ
ശനിയാഴ്ച ഇവിടെ വെല്ലിമാന്റെ ആണ്ടൊക്കെ വണ്ടിക് നല്ലൊരു സംഖ്യമാണേ വണ്ടിക്ക് നല്ലൊരു സംഖ്യമാണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവും അറന്നൂറുപ്യ ഓട്ടോറിക്ഷക്ക് വാണം
അല്ല ഇന്ന് ആ ഇനിയുണ്ടല്ലോ ദിവസം അപ്പൊ ഈ വെയ്യാത്ത സമയത്തൊക്കെ സുഖമാവാണെ പോന്നാതിയല്ലോ പറഞ്ഞാൽ പോരോലോട് പിന്നെരു കാര്യംണ്ട്ട്ടോ ഇത് ഒരാൾക്ക് ണ്ടായൽ എല്ലാവർക്കും ഉണ്ടാവും
ആ തീരുമാനമായി
കാര്യോ ഇവടെ എന്റെ ഹസ്ബന്റിന ആദ്യം തുടങ്ങിയ അത് ഞള അടുത്ത് കൊന്നും വന്നില്ല അതൊ റൂമില് അടന്നെനി കിടക്കല് ഞൻ റൂമ്ക്ക് കൊണ്ട് കൊടുക്കലേനി വെള്ളൊക്കെ അത് എ അത് ആ ഈ ആണുങ്ങളൊക്കെ പുറത്തു പോകാതെ നാല അഞ്ചു ദിവസം ഒരു റൂമിൽ തന്നെ ഇരിക്കണെങ്കിൽ എത്രത്തോളം ഉണ്ടാവും ആ പനിന്റെ ഒരു കാഠിന്യം എന്നലോജിച് അങ്ങനെയനി കൊറച്ചൊന്നരു കുറവുണ്ടെങ്കി അത് അങ്ങടിക്കും ഓടും അയിന് വരെ അതിന്ന് വെയ്യ അത് കഴിഞ്ഞേര ചെറുതിന്ന് തുടങ്ങി ചെറുതിനോടങ്ങി പിന്നെ വലുതിനോടുങ്ങി പിന്നെ ലാസ്റ്റ് എനക്ക്ണ്ടായി അതൊണ്ട് ഓലെക്കെ രക്ഷപ്പെട്ട് ഇനിക്കണ ആദ്യങ്കില് ഓരക്കട കെടക്കും ഇനികി ഓല്തൊക്കെ മാറിയാറെ തുടങ്ങി ആഹ പോയിന് ആഹ അപ്പ പോയിന് ഉ അ എനിക്കും വയ്യതപ്പ ഒന്നും പോയില്ല
ഒരാള് നോക്കാ വേണ്ടല്ലേ ഉ ഉം
എല്ലാർക്കും ഉണ്ടായില്ലേ നാല ആൾക്കുണ്ടായി പിന്നെ എന്ത് ചെയ്യാനാ പിന്നെ ഇതന്നെ മഞ്ഞൾ വെള്ളം ഉണ്ടാക്കി ചുക്കാപ്പി അതന്നെ കാര്യയിട്ട് ഞാൻ കുടിച്ചല്ല വല്ലാതെ പക്ഷെ മൂ പ്പര് നല്ലോ കുടിച്ചീണ് അതൊക്കെ നല്ലതിട്ടോ അതുകൊണ്ട് തന്നെ ഓൽത് വേഗൻ മാറീണ്
ഇവിടെന്റെ അമ്മായിമ്മ അങ്ങനെ എന്തുണ്ടാക്കി കൊടുത്താലും കു
ആഹ് ഇത് ഇനിക്ക് ഇണ്ടാക്കണെന്നെ ദേഷ്യല്ല പക്ഷെ നല്ലത്ണ്ട്ട്ടോ അതൊക്കെ കഴിഞ്ഞെങ്കിൽ ഒന്നും ഉണ്ടാക്കിരാന അല്ലേ അനക്ക് കയിഞ്ഞെങ്കിൽ മെല്ലെ ഒന്ന് ഉണ്ടാക്കിയോണ്ടി അനക്ക്റീലെ ഇണ്ടാക്കണ എങ്ങനെയന്ന് ചുക്കപ് ചുക്കും ചെറിയ ഉ ഉള്ളിയിം വെളുത്തുള്ളീം പിന്നെ കുരുമുളക് പിന്നെ ഇൻക്ക് ചുക്ക ഇല്ലെങ്കി ഇഞ്ചിടാ മഞ്ഞള് ഉം അതൊക്കെ അതൊക്കെ ഇട്ടാണ്ട് തളപ്പിച്ച്യാ പിന്നെ ശർക്കരെ അല്ലെങ്കി പഞ്ചസാ അയില് ചേർത്താണ് ഒന്ന് പുട്ച്ചാ മതി നല്ലത്ണ്ടാവും നല്ല സുഖം ഇണ്ടാവും. തൊണ്ടക്കും എല്ലോട്ത്തും നല്ല സുഖേ ക്കും. പിന്നെ രണ്ടീസ് ഇയ്ക്ക് കുളിക്കാനേ കഴിഞ്ഞില്ലേനീ അനക്ക് കുളിക്കാൻ കഴിയുണ്ടോ
ഞാനെന്താ ഇവട്ത്തെ എല്ലാ പണി ഇട്ക്ക്ണ് ഇണ്ട്. അടിച്ചാരി തൊട്ക്കല് അല്ലാത്ത വാക്ക്യക്കെ ഞാൻ ചെയ്യ്ണ്ട്. ഒക്കെ കഴിഞ്ഞ് ഒരറ്റാ കെടത്ത. നിങ്ങ നിങ്ങൾ പർഞ്ഞ അത്ര ബുദ്ധിമുട്ട ഒന്നും ഇല്ല തോന്ന്ണ് ഇൻക്ക്ട്ടൊ.
ആഹ് ഇൻക്കല്ലോ ഇണ്ടായിനി. ഇവടെ നല്ലോണ്ടായ്നി ക്ക് കുളിക്കാൻ വരെ കയ്യില്ലേ നി. ഇന്നട്ട് ഡോക്ടര് ത്ത് കാണിച്ചപ്പോ ഡോക്റ്റും പറഞ്ഞ്. കുളിക്കണ്ടാന്നേയ്നി കാരണം കു ഇന്ന് കുള്ച്ചാല്. അന്നത്തെ ദിവസം വെറച്ച് ഞാൻ പനിക്ക. പിറ്റേന്ന് കുളിച്ചില്ലെങ്കി കൊയ്പ്പ വല്ല്യരു കെഴ്പ്പല്ല
ഉം
നീണ്ട് പക്ഷെ കുഴപ്പല്ല മറ്റെങ്ങട്ട് വെറച്ച് പനിക്കാർഞ്ഞ വെറച്ച് പനിക്ക. ക്കിന്നട്ടെ ഇൻ്റെ മൊകൾ ചുണ്ടിൻ്റെ വലതു ഭാഗല്ലേ ഒരു സൈഡ് മുഴുവൻ മുറിയ പനിച്ചിട്ട് അൻക്ക് ആഹ് പനിച്ചിട്ട് ഒരു പനിക്കുരു പർന ത്ണ്ടാവണ്ടോ പനിച്ചൂട് അൻക്ക് ഇണ്ടാവേണ്ടൊ അത് ഒരു ഒരു ഭാഗം മുയ്. വൻ മുറിയ ഇത് വരെ ഒണങ്ങീല്ല. അൻക്കറ്യാെ ഇപ്പളും ഉണ്ടാ മുറി.
ഒരു വൃത്തികേടായി നിക്ക
ഉം
അത് അത് ഉള്ള് ഒണ്ങ്ങിട്ടൂല്ല ഇന്നട്ട് തട്ടും ബേക്കും വേദന ഒരു ഫുഡ് കഴിക്കാനൊ ഒന്നിനും കയ്യിണ്ല്ല.
ഉം
ഈ പനി യോണ്ട് കിട്ടിയൊരു ഉപകാരങ്ങളാണ്.
ഉം
മോൾക്കൊക്കെ നല്ലോ വെള്ളം കൊടുത്തോണ്ടിട്ടോ.
ഉം ത് വെള്ളൊക്കെ കുടിക്കും ഇന്റെ വൽ താ വെള്ളം തീരെ കുടിക്കാ
വെൽതാണൈനൻ സര്ച്ചന്നെ മക്കൾ താവ ഉം അ ഇങ്ങളല്ലാരു ഒര് റൂമിലാ കട്ക്കല് ആ വൽതു ഇൻ്റെമ്മേ ആ മ മക്കളൊന്ന് മക്കൾക്കുണ്ടാവും അണ്ടാവ ഉണ്ട്
ഓൻ ആദ്യൊക്കെ വാപ്പാന്റെടുത്ത് കട്ന്നിനി. ഇപ്പൊ ഇൻ്റെടുത്തെന്നെ
അതെ
ഉം
ആ ഓ വേറെ തോർത്തുണ്ടൊക്കെ വേറെ ആക്കിക്കോട്ടോ. എല്ലാക്കും വാടെ ഒന്നാക്കണ്ട ആഹ് ഇന്നാലേ അതൊക്. നമ്മൾ വേറെ വേറെ എന്തായാലും വേണം വേറെ കാര്യം. ഈ പന്യാെക്കെ ഇണ്ടാവുംമ്പം പ്രത്യേയിച്ച്. കാർണം ഹയേ ഞമ്മളത് ഞമ്മളത്രിം പ്രതിരോധ ശേഷി ഓൽക്ക് ഇണ്ടാവൂല.
ഉം
അപ്പൊ അല്ലെങ്കി ഇയ്യ് നല്ലോ അലക്കിട്ട് തോത്തി കൊടുത്താതി ഓൽക്ക്.
അല്ല ഓല് കുളിച്ചിട്ടെന്നെ. ഓലെ തേച്ച്താക്കിട്ടെന്നെ ഞാനു തോർത്തല്. പിന്നെമ്മളങ്ങനെ തിരുമ്പലേക്കാരം.
ഏതായാലും ഒരു തോർത്തുണ്ട് കൂടി വാങ്ങിക്കൂടി. കുടുങ്ങ്ണ അങ്ങൻത്തെ സമയങ്ങളിൽ ഉപയോഗിക്ക. വേറെ നോക്കാനേ ഞാനങ്ങനെ ആക്കല ഇ വേറെ ഇതക്കെ ഇന്റെ ഹസ്ബൻ്റിന്റെ മന ച്ചെന്ന് വേറെ ഡ്രസ്സ് വേറെതിന്മലേനി ഇങ്ങിട്ട് പറയും അങ്ങക്ക് ഇണ്ടായിന് എല്ലാർക്കും അടക്കില്ലായിന് വേറെ കാര്യം
ശരി
പിന്നെ തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റല്ക്ക് ഇങ്ങനെ ഓടുക
ഞങ്ങള അടുത്ത ഹോസ്പിറ്റല് അഞ്ചു മിനിറ്റുള്ളൂ നടന്നാല്
അതെ
ഹോസ്പിറ്റലി നടന്നു പോയി നടക്കാനന്ന് വയ്യതും എന്നാലും നടന്നു
ആഹ് അത് ശരിയാ ഞങ്ങള് ഇവളെ ഇൻ്റെ ചെറുതിനും എനിക്കൊക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് മൂത്രം ടെ റ്റേത് ചെറുതിന് പനി മാറിയിട്ട് എക്സ്റ എടുത്ത് കാരണം ഇതെന്താ അറിയണില്ല അയ അതി പനി അങ്ങട് മാറി എങ്ങനെ
കുട്ടിയക്ക് വയെങ്കി നമ്മക്കൊരു ബേജാറാണന്ന്
ഉം ഞാപ്പ വിളിക്കാട്ടടി ഞാനേ ഒരു കോളരുണ്ട് ഇപ്പോ വിളിക്കാം
ആഹ്